ഹലോ
ആഹ എന്തൊക്കെ വർത്താനം
നല്ല വർത്തമാന
ഉം പിന്നെ എന്റെ ഞാന് വെറുതെയിരിക്ക എന്താ ബ്രദറിന്റെ കല്യാണം നോക്കുന്നില്ല എന്നാ
ആ നോക്കണണ്ടേ ഒന്നും ശരിയാവണില്ല
ഇല്ല എന്ത് പറ്റിഏ ഓന് ഓക്കെ ആകാഞ്ഞി
ആ ഓനിക്കും ഡിമാൻഡ് ആണ് പോ പൊതുവെ കുട്ടികൾക്കും ഭയങ്കര ഡിമാൻഡ് അല്ലേ
ഉം ഇപ്പൊ പെൺകുട്ടികളെ കിട്ടാത്തൊരു ടൈംമാണല്ലോ
ആ അത അവന് പറഞ്ഞിട്ട് മനസ്സിലാവണില്ല
ഉം ആളിപ്പോ വർക്ക് എന്ത ചെയ്യുന്നെ ഇവിടെണ്ട ന
ഇല്ല നാട്ടിലില്ല ഉം പൊറത്താ ഉം കത്തറില അല്ല കുവൈത്തില
ആ അതെ അതെ ആ നിങ്ങള് സിസ്റ്റർ വിളിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പറഞ്ഞിണ്ടായിരുന്നു എവിടെങ്കിലും പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ പറയണന്ന് അപ്പൊ അതൊണ്ടാ ഞാന്ന് ചോദിച്ചത്
അവിടെ ഇണ്ടോ
ഞാന് എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സി ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു
ഞാൻ ഇവൻക്ക് അത്യാവശ്യം എജ്യൂക്കേറ്റഡ് ആയ കുട്ടീനെ വേണ്ടത്
ഉം ഉം
ഉം പിന്നെ കാണാനും അത്യാവശ്യം വേണം ആ അവന് എജൂക്കേറ്റഡ് ആണ്
ആ ആ ക്കേ അപ്പൊ ഞാന് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന രണ്ട് മൂന്ന് പേരെടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉം ഏജ്ള്ളവര ആയിരിക്കലേ നോക്കുന്ന അപ്പോ ഏ ഒന്നാമത് ഇപ്പൊ പെൺകുട്ടികക്ക് കല്യാണത്തോട് താല്പര്യല്ല ആ കല്യാണത്തോട് താല്പര്യം ഇല്ല ഞാൻ ചോദിച്ച ആളുകൾക്കൊന്നും പിന്നെ ഒന്ന് രണ്ട് കേസുകൾക്ക് ഓൾക്ക് ഓൾറെഡി അവര് ആളെ കണ്ട ച്ഛ എന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങനെ പോയി ആ ആ ഇപ്പൊ പിന്നെ പൊതുവേ അങ്ങനെയാണല്ലോ
ആ ഞങ്ങള് ഏകദേശം രണ്ട് വർഷമായിത്തോ തുടങ്ങിട്ട് നോക്കാൻ തുടങ്ങീട്ട്
ഓ അത്ര കായോ
ഉം അതുവരെ ഒന്നും ശരിയായിട്ടില്ല ഓൻകോണ്ട് ഡിമാൻഡ്
ആ അതാണ് പ്രക്ഷ്ണം ഇതിപ്പോ ആ ഈ ഒരു കാല തന്നെ പെൺകുട്ടിയാക്ക് ഭയങ്കര ഡിമാൻഡ് ആണ് അപ്പോ നമ്മള് നമ്മള ഭാഗത്ത്നും കൂടി ഡിമാൻഡ് ആയി കയ്ഞാൽ എന്താലും കിട്ടലുണ്ടാവില്ല ഉം ഉം ഉം എത്ര വേജ് ഇരുവത്തേഴോ ഇരുവ
ഇരുപത്തിയാറ് കഴിഞ്ഞു ഇരുപത്ത്യാമത്തെ വയസായിപ്പോ
ഉം ഇപ്പൊ ഒരു ഇരുപത്തി ആ ഏഴു ഇരുപത്തിട്ട് എന്നൊക്ക പറുമ്പോ ഒരു ഏജ് ചോവറായിട്ടാണ് കുട്ടികൾ കണക്കാക്കണം എന്താ വെച്ചാ ഇപ്പോ ഉം ആ ഇപ്പള്ള കു കുട്ടികളെന്താ വെച്ചാല് അവരുടെ സെയിം ഏജിൽ ഉള്ളരെ കല്യാണം കഴിക്കാനൊക്കെയാണ് നോക്കുന്നത്
ആ പിന്നൊക്കെ തന്ത വൈബ് പൊക്കെ ആയി മാറില്ലേ
അതെ അതെ പിന്നെ പൊതുവേ എന്താ വച്ചാല് ഈ ടു കെ കിഡ്സിന് ടു കേ കിട് ആയിട്ടുള്ള ബോയ്സിനെ പറ്റുള്ളു അതുകൊണ്ടാണ് നയന്റ്റീസിന് ഇപ്പൊ പെൺ കിട്ട് കുട്ടികളെ കിട്ടാത്ത
ഉം നിങ്ങൾക്ക് ബ്രദർണ്ടോ എന്റെ കല്യാണം കഴിഞ്ഞോ
എനിക്ക് ബ്രദർ ഉണ്ട് ആൾക്കും നോക്കുന്നുണ്ട്
ഉം ഇതുപോലെ തന്നെക്കരില്ലേ
ആ അതെ അതെ ഓനീ പറഞ്ഞ പോലെ അത്യാവശ്യം എജുക്കേറ്റഡ് ആണ് ഈ പറഞ്ഞപോലെ അത്യാവശ്യം നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒ സെ റ്റയിട്ടില്ല ഞങ്ങൾ നോക്കിക്കൊണ്ട്നിക്കുന്നുണ്ട് മാട്രമോണിയലൊക്കെ കൊടുത്തിട്ടുണ്ട്
ഉം മോണിലൊക്കെ കൊടുത്തണ്ട് ആ കൊറച്ചൊക്കെ വിളിച്ചു നോക്കി ഒന്നും അങ്ങോട്ട് ശരിയാവണില്ല ആ
പിന്നെന്താ വച്ചാല് ഇവനിപ്പോ നാട്ടില് ഇല്ലാത്തോണ്ടേ ഒരു വൺ മന്ത് ഒക്കെ ലീവ് കിട്ടുള്ളൂ അപ്പൊ ആ ഒരു ടൈമില് നമുക്ക് അങ്ങനെണ്ട് ഡീപ്പായിട്ട് നോക്കാനുള്ള ഒരു ഇത് കിട്ടണുല്ല
ആ എങ്ങനെ ലീവൊക്കെ എങ്ങനെ
ലീവ് ഒരു വർഷത്തില് രണ്ട് ലീവൊക്കെ കിട്ടും
ആ അപ്പൊ ഒരു മാസം അങ്ങനെക്കെകെറി വരലല്ലേ ഉ ഇവനും അങ്ങനെ തന്നെയാണ് വന്നാ പിന്നെ ഒന്നിനും ടൈം ഉണ്ടാവില്ല
ഉം അതായത് ശരിക്കൊരു മൂന്ന് മാസമൊക്കെ കിട്ട ട്ടുന്നുണ്ടെങ്കിൽ ന്മക്ക് നല്ല രീതിയിൽ നോക്കിട്ട് തിരഞ്ഞെടുക്കാം പക്ഷെ ഇത് അത്രേ ഇല്ലാത്തോണ്ടേ പിന്നെപ്പോ ജോലി കളഞ്ഞിട്ട് ഇവിടെ വന്ന് പെണ്ണ് തെരയാൻ പറ്റൂലല്ലോ
ഉം പിന്നെല്ല പെണ്ണുങ്ങൾക്ക് ജോലി വേണല്ലോ ജോലി ഇല്ലാത്ത പോലെ പറ്റൂലല്ലോ ജോലി മാത്രം പോര ഡിഗ്രി വേണം
ആ പ്ലസടുകാർക്കൊന്നും ഇപ്പോ പെൺകുട്ടികളെ കിട്ടുന്നില്ല
ഉ അവക്കും പഠിക്കണം ഓൽക്കും ജോലി വേണം വീട്ടിലിരിക്കാൻ പറ്റൂല അങ്ങനെ ഒരു മൈൻഡിൽ പെൺകുട്ടികളല്ലെ ഇപ്പ എല്ലരും
ഉം ഉം
ഉം
നിങ്ങളിപ്പോ എ ഇനിപ്പോ എന്തേലും വർക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ വിട്ടിലെ പണികളൊക്ക കഴിഞ്ഞോ
ആഹ് പണികള് കഴിഞ്ഞു കുട്ടികളൊക്കെ സ്കൂൾ പോയി നിങ്ങളോ
ഞാന് വർക്ക് ചെയ്യ്ണ്ട് പക്ഷെ ഇന്ന് ലീവിലേയിരുന്നു
ഉം
ഉം
ഉം വർക്കെയുന്നെടുത്തൊന്ന് ഇങ്ങനെ കുട്ടികൾ ഉണ്ടാവില്ലേയിരിക്കുംല്ലേ
ആ അവിടെ ൻ നേരത്തെ പറഞ്ഞത് ഞങ്ങ ചോയിച്ചു നോക്കിയിന്നു ഇല്ല പിന്നെ ഒരു കു ട്ടിണ്ടായിരുന്നു പക്ഷെ ആള് ആള് ഓക്കെ പറഞ്ഞാ നമുക്ക് നോക്കായിരുന്നു നമ്മളെ ആ ഒരു എരിയ തന്നെയാണ് പയ്യനാട് ഭാഗം പക്ഷെ ആള് ഒക്കെ പറഞ്ഞിട്ടില്ല അളിപ്പോ കല്യാണം നോക്കുന്നില്ലന്നൊക്കെ പറഞ്ഞു നിക്കുവാണ്
ഉ പഞ്ഞ് പെൺകുട്ടികളൊക്കെ അതന്നെയ പറയ്ണത് ഇപ്പൊ ഓ ല്ല പാരൻസും ഓൽക്ക് സപ്പോർട്ട് ചെയ്ത് പറയും
ഉം ഉം
അപ്പൊ പേരൻറ്സിന്റെ തീരുമാനോന്നുഅല്ല ഇപ്പ കുട്ടികളെ തീരുമാനാണെ അല്ല
പണ്ടാക്കെ നേരെ തിരിച്ചായിരുന്നു വീട്ടുകാര് പറയുന്നത് എന്താണോ അതാണ് ണ്ടാർന്ന് പക്ഷെ ഇപ്പ ത്തെ കുട്ടികൾ അങ്ങനെയല്ല
നമ്മളതൊക്കൊയന്നഅങ്ങനെയ്നി ഇപ്പ അങ്ങനല്ല
ഉം ഉം
ഉം
ഏതായാലും നോക്ക അല്ലപ്പ എന്താ ചെയ്യണ് ഞാൻ ഞാനും നോക്കാം ഇത് മറ്റേ ഇങ്ങനെ ഗ്രൂപ്പ് ണ്ടാവുല്ലോ കല്യാണത്തിൻ്റെ നി ക്കഹ് വേ റ്റു ന്നൊക്കെ പറഞ്ഞിട്ടിള്ളെ അങ്ങനെത്തെ ഗ്രൂപ്പ്കളിലൊക്കെ ഒന്ന് കേറി നോക്കിയാ മതി അപ്പൊ അതില് വരുന്ന പ്രൊഫൈൽ നമ്മക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ്‌ ഒന്ന് കണക്ട് ചെയ്താൽ ചെലപ്പോ റെഡി ആയാലോ ഉം
ഉം ഇങ്ങനെ പ്പൊ ബ്രോക്കർമാരൊന്നും ഇല്ലല്ലേ അങ്ങനെ
ഇല്ല ഇല്ല കുറച്ച മുമ്പൊക്കെ കൊറെ ആളെക
ആഹ് ഇപ്പ ഇനി ഇങ്ങനെ കൊറേ ആപ്പുകളും പിന്നെ അതേപോലെ ഗ്രൂപ്പുകളൊക്കെ വന്നിന്റെ ശേഷേ
ഉം ശരിക്കും ആ ഒരു പണി തന്നെ ഇപ്പ ഇല്ലാന്ന്ണ്ട് ബ്രോക്കർ പണിയൊക്കെ എല്ലാ ബ്രോക്കർന്ന്ല്ല ഒരു ജോലിതന്നെ ഇപ് പോയി വൈകിട്ട്ണ്ട്
ആഹ് അതിന് എല്ലാം ഫോണ് കൂടല്ലേ
ഉം ഉം പിന്നെ ഈ പറഞ്ഞപോലെ നെലവില് കുട്ടികള് കണ്ടെക്കും അപ്പ പിന്നെ ബ്രോക്കർടെ ആവശ്യം ഇല്ലല്ല
ആഹ് അപ്പ പിന്നെ ഒന്നാം ക്ലാസ്സ് മുതല് ഒപ്പം പഠിച്ച പോര്ണ കുട്ടികളെ കല്യാണം കഴിക്ക്ണത്
ഉം ഉം
ഒരേ ക്ലാസ്സില് സെയിം ഏയ്ജായിട്ട്
ആഹ്
ഉം ഞ ഞങ്ങള കുടുംബത്തിലൊക്കെ വന്നിന് അതൊക്കെ അങ്ങനെ തന്നെ കുട്ടികള്ണ്ട് കുറെ കുട്ടികള്ണ്ട് എല്ലോട്ത്ത് ആഹ് പക്ഷെ ഇവരിങ്ങനെ ഒക്കെ കണ്ടെച്ചതാണ്
ഉം ഉം
ഉം എന്നാലും നിങ്ങള് എഹ് നോക്കിട്ടോ
ആഹ് ഞാന് നോക്കാം ഞാന് ഇനി എന്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സിന്റെടുത്തൊക്കെ ബ്രദർ ഏഹ് സിസ്റ്റർമാ മാരോ ആഹ് എളാപ്പാന്റ് മക്കളോ മൂത്തപ്പാന്റെ മക്കളോ അമ്മോന്റെ മക്കളോ അമ്മായിന്റെ മക് മക്കളോ അങ്ങനെ ആരെങ്കിലൊക്കെ ഉണ്ടോന്ന് ചോയിച്ചിട്ട് പറയട്ടോ
ആഹ് ഇണ്ടെങ്കി വേഗം പറയണം കാരണം ഇപ്പ എവിടെം പെന് ണ്ടന്ന് പറഞ്ഞാലേ പെട്ടെന്ന് തീരുമാനാവാണ്
ആഹ് അതിനോൻ ഇപ്പ നാട്ടില് ഇല്ലല്ലോ
ഇല്ല അവന് വന്നാല ആ പതിനഞ്ച് ദിവസെ ലീവ് ഉണ്ടാവൂള്ളേ
ഉം പക്ഷെ എന്താ വെച്ചാല് നമ്മള് കല്യാണം ച് ഉം കല്യാണം ചോദിക്കണ ടൈമില് ഇവര് ഇർക്ക് കാണേണ്ടി വരും ആദ്ധ്യേ കണ്ട് ഓക്കെ എന്നുണ്ടെങ്കിലേ പിന്നെ ബാക്കി കാര്യങ്ങൾക്കൊക്കെ വരെ കിട്ടുള്ളൂ
ആഹ് അല്ല ഇവനും അങ്ങനെ തന്നെണ് നേരിട്ട് കണ്ടിട്ട് സംസാരിച്ചിട്ടേ എനിക്കും താല്പര്യംള്ളു അല്ലാതെ പെട്ടെന്ന് നമ്മളെ കണ്ട് വർ പിച്ചാണ്ടൊന്നും അവന് പറ്റൂല അവന് നേരിട് ട്ട് കാണും പക്ഷേ അതിന്റെ മുമ്പൊക്കെ റെഡി ആക്കി വെച്ചാല് എന്ന പതിനഞ്ചിസം കൊണ്ട് എല്ലാം കൊൻ പറ്റൂലന്നില്ലേ രീതിയില ഞങ്ങള് നോക്കണത്
ഉം ഉം
ഉം ഞങ്ങള് സാമ്പത്തിക അതൊന്നും നോക്കണില്ല ഞങ്ങക്ക് കുറച്ച് എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആള് വേണം ന്ന കൊർച്ചക്കൊരു പക്വതയാ പക്വതെ ഏയ്ജൊക്കെല്ലേ അത്യാവശ്യം കാണാനും ആ ടൈപ്പില് വിട്ട കുട്ടികളെ വേറെ കുടുംബ ക്കാരോ അങ്ങനത്തെ വേറെ കാര്യങ്ങളൊന്നും ഞങ്ങള് നോക്കണില്ല
ആഹ് ആഹ്
ഉം
പക്ഷെ പെങ്കുട്ടികള് വീട്ടിലിപ്പം ഭയങ്ക ഡിമാന്റ് ആണ് ഓല് എല്ലാം നോക്കും പറഞ്ഞ പോലെ ജോലി എക്കേഷൻ ഫാമിലി ബാഗ് ഗ്രൗണ്ട് നോക്കും അത് പോലെ ഇ വീട് രണ്ടു തട്ടന്റെ വീടാണോ ണ്ടോ അതൊക്കെയാണ് ചോദിക്കുക കറൊക്കെല്ലേ
ആഹ! കാറൊക്കെണ്ട് വീട് ഒരുനല്ലിന്റെ വീടാണ് ഓന ആ വീട് വേണ്ട വേറെ കറ്റണല്ല രീതിക്ക് നാണ് പണിത്തിട്ട് കാര്യല്ല അപ്പൊ ഇ- പുതിയൊരു വീടാക്കി ഉണ്ടാക്ക എന്നില്ല തീരുമാനത്തിലാണ്.
ഉം് അപ്പൊങ്ങനെ കല്യാണം വരുമ്പോ അവരോട് ഈ കാര്യം കൂടെ- പറയാ കാരണം അവര് വീട് ചേർതാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒയി വായി പോണകുറെേ കേസുകൾണ്ടല്ലോ
ആ അങ്ങനെുണ്ട് ഇപ്പൊ ഇന്റർലോക്ക് വേണം രണ്ട് നില വീട് വേണം പിന്നെ സെലോലിക്ക് ച ഒറ്റ മകൻന്റെ വീട്ടക്ക് പറ്റൂല്ല
ഉങ്ങന ഒറ്റ മോനെള്ളൂ
ഞങ്ങ മറ്റും അങ്ങനെ
ഉം
അറ്റങ്ങനെ പിനെ വേറെ പോവാനും ഒന്നും ഇല്ലല്ലോ
ഉം
ഉ ഇ എല്ലർും ഒറ്റക്ക് കേക്കാൻ നല്ല ഇഷ്ടം ഉം
എന്തായാലും ആഹ! ഞാൻ നോക്കാം എന്തായാലും ഞാ അറിയിക്കണ്ട ങ്ങന ആരെങ്കിലും ഉണ്ട എന്നുണ്ടെങ്കില് മാക്സിമം നമ്പറൊക്കെ വാങ്ങിട്ടേ തരണ്ട് ഉ പിന്നെ വേറെ ടെ എന്തൊക്കെയാ
വറെ എന്താ ഞങ്ങള് കഴിഞ്ഞ ആഴ്ച്ച ഒരു കല്യാണത്തിന് പോയ കല്യാണണം ഒക്കെ അങ്ങനെ തന്നെ ഇവരും കൊറ ഇങ്ങനെ ആ ലവ മേജ് കൊറെ എങ്ങനെ തിരയും ആഹ കുടുംബത്തില് കുടുംബത്തില്ൽ കുടുംബത്തിപ്പെെട്ട ആൾക്കാരന്നെയാണ്
എന്ത് പണ്ണ ചെക്കനും അറിയണവ
ആഅറിയാണൊരാ
ഉം
ഉം
അതാണ് പ്രശ്നം അലിവില ആദ്യെ കണ്ട ണ്ടന അതോെ ചെയ്തതല്ലല്ലോ
ഇല്ല
ഉം
അതു ചെയ്രുന്നില്ല
അലപ്പോൾ സ്കൂൾ പഠിക്കുമ്പോ കോളേജിലോ എവിടുന്നൊക്കെ പഠിച്ച ടൈമിൽ ഒരു പെണ്ണെ കണ്ടച്ചിരുന്നുണ്ടെിൽ സുഖൈനോ ഇപ്പോൊ ഉം ഒന്നനെ കണ്ടെത്തിയിട്ട് വേണ്ടേ ഇപ്പൊ കണ്ടെത്തിയാതെ തന്നെ അവങ്ങ ഇടും പറ്റും ഇക്കെ ആവുമ്പോന് കൊറെ സമയം അങ്ങനെ പോകുന്നല്ലാതെ
ഉം ഏ ജോ പററാവുണ
ഉം ഉം
ഉ പക്ഷെ ഓന്റെ കണക്കിന് ഓന് എഴുജായിട്ടില്ലന്നാണ്
ഉം ചല ആഹ അങ്ങനെ ഒന്ന കഴിഞ്ഞാൽ പിന്നെ പറ്റൂല പെണ്ണക്ക് പറ്റൂല പെണ്ണൻ വീട്ടുകാർും പറ്റൂല ഒരു ഇരുപത്തി എട്ട് ആയോ എന്നാ പിന്നെ കിട്ടില് കണക്കാ ഇനിപ്പോല് ഡിവോഴ്സ് ആയ പെണ്ണുങ്ങളോ അങ്ങനത്തൊക്കെ ആരും ആ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പൊക്കെ ആവു മ്പ
ആഹ!
ഇപ്പയിനെന്താച്ചാ പെൺകുട്ടികളെ കിട്ടാനില്ലാത്തകൊണ്ട് ഇങ്ങന കല്യാണം കഴിഞ്ഞ ഡിവോഴ്സായാലും കുട്ടികളൊള്ള പോലൊക്കെ ഈ ഇരുപത്തെട്ടും ഇരുപത്തൊമ്പതും വയസ്സായിട്ടുള്ള കുട്ടികളെയാണ് കിട്ടണത് ചെക്കൻമാരെയാണ് കിട്ടണത്.
ഉം
അതാണിപ്പൊ പ്രശ്നം. ഇപ്പെന്താച്ചാല് ഈ ആയിരത്തിതൊ ഈ തൊണ്ണൂറിലെ കുട്ടികൾക്ക് ഉണ്ടല്ലോ പെങ്കു
ഉം
എമ്പതിലെയാണുങ്ങളെ കിട്ടി.
ആ
അപ്പൊ എന്താ തൊണ്ണൂറത്തെ ആണുങ്ങൾക്ക് പെണ്ണു കിട്ടാതായി.
ആ
രണ്ടായിരത്തിലെ ആണുങ്ങള് രണ്ടായിരത്തിലെ പെണ്ണങ്ങളെ തന്നെ കെട്ടുകാണ് അപ്പൊ തൊണ്ണൂറിന്റാണുങ്ങൾ ക്കാണിപ്പോ ഈ പെണ്ണുങ്ങളെ കിട്ടാതെ പോണ
ആ
ഉം
ഈ തൊണ്ണൂറ് ലാസ്‌റ്റിപ്പെട്ടവരൊക്കെയാണ്.
ഉം
ള് പിന്നെ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ
ആ ആ ആ
ഉം
ഒക്കെയാണ് പ്രശ്നം ഞ്ഞിപ്പോ ചെലപ്പങ്ങനെ മാറി മറിഞ്ഞ് കൊറച്ച് കഴിഞ്ഞിട്ട് നേരെ തിരിച്ചേക്കാരം പെങ്കുട്ട്യാള് കൂടുതലും